ഹലോ ഹലോ കേക്കണ്ടോ? എന്താ നല്ല വർത്താനം
ആ ഇണ്ട് കേക്കണ്ട് ചൊറ് ഒക്കെ കയിഞ്ഞാ
ആ ചോറ് കഴിച്ച്
ഉം എന്താ കൂട്ടാനൊക്കെ?
കൂട്ടാൻ എന്തെന്ന് ഉപ്പേരിയാ ഉം
കു. മീനാന്നൊന്നും കിട്ടിയേട്ടില്ലേ?
ഇല്ല. ഇന്ന് മീനൊന്നൂല്ല
ആ
പിന്നെന്താ അവിടെ എന്തേനു
ട്ട് മീൻ പുടിച്ചാനൊക്കെ വിലക്കുവായിരുന്നല്ലോ. മീനൊക്കെ നല്ല വിലയാണെന്ന് തോന്നണൂ.
ആ നല്ല വില തന്നെയാ ഇപ്പൊ മഴ ആയോണ്ടേ.
സ്ഥലാണ്.
ആ മഴ ആയതുകൊണ്ടാതോന്നണു മീനിനൊക്കെ നല്ല വിലയാ ഇപ്പോ.
ആ അപ്പ അയ്ന് കടലറ കടലിറങ്ങാനും പുടിച്ചാനും അയക്കാത്തോണ്ടേ
അതെ
പിന്നെ ദിനെ വരനൊക്കേണ്ട് മീൻ വല്ലാതെ വരാതൊന്നു ഇരിക്കണില്ല. മത്തിയൊക്കെ വരനുണ്ട്. മത്തിയൊക്കെ നല്ല രസൊള്ള മ ത്തി പഞ്ഞി ഒക്കെയുള്ള നല്ല മത്തി.
ആ ആദ്യയിട്ട് ഇണ്ടോ. ഇവ ടെ വരവും കമ്മിയാണ് ഇപ്പോ. കുറച്ചായിട്ട്
ആ ഇതേനെ വരലൊക്കെ ഉണ്ട് ചെലപ്പോ ചീഞ്ഞ മീനേക്കാര ചെലപ്പോ നല്ലതേ ക്കാര ഇല്ലയ്. നേ എന്നെങ്ങിലൊക്കെ പുടിച്ചുകൊൺന്നുവച്ചതേ
ആ ആ അതന്നെ എന്നിട്ട് വേറെ എന്തെനെ.
വേറെന്താ അങ്ങനെ പോണ്
അപ്പെ ഒരാളന്നെ ഉള്ളൂ. ഇപ്പൊ ഉറങ്ങിരിക്ക
ഏ
ഉം അ
എനിയ്ക്ക് രണ്ട് മക്കളുണ്ട്. ഒരാള് ഫോണ് കാണണ്ട് ഒരാള് ഉറങ്ങിയേക്കണ്.
ആ പഠിക്ക
ആ ഓന് ഒന്നാം ക്ലാസ്സിലാ
ഉം മറ്റാളോ
മറ്റേയാൾക്ക് മൂന്ന് വയസ്സായിട്ടെള്ളൂ
ആം ഇവിടെ ഓൾക്ക് ഏഴു മാസായിട്ടൊള്ളൂ
ആ പൊടിയൊക്കെ തിന്നണ്ട പ്രായാലേ പൊടിയൊക്കെ തിന്ന്വോ
ആ തിന്നലൊക്കണ്ട്
ആ അംഗൻവാടി പൊടിയാ
അല്ലല്ല ഇപ്പൊ രണ്ടു ദിവസായിട്ട് കോറ യാ കൊടുക്കണേ അയിന്റെ മുമ്പെ സെറിലാക്കേനു മ് അങ്ങനെ
വരെയായിട്ട് കൊടുത്തിരുന്നത് ഇന്റെ രണ്ട് മക്കക്കും
ആ ശരി
ഒക്കെ ചെറിയ മധുരം വരുവല്ലോ അപ്പൊ അത് പ്പഴും ഓന് വല്ല്യ ഓൽക്ക് രണ്ടാക്കും വല്ല്യ പിടുത്തുണ്ടായിരുന്നില്ല
ആ ഇത് ആദ്യം മധുര സെറിലാക്കെന്നെ കൊടുത്തെ പിന്നെപ്പോ കൊറേല് മധുരോന്നും ഇടലില്ല ആവെച്ചിട്ട് അവക്ക് കൊഴപ്പൊന്നും ഇല്ലാ തിന്നണൊക്കെണ്ട്
ഏയ് ശർക്കര ഉരുക്കികാണ്ടോ അല്ലെങ്കി പനം കൽക്കണ്ടൊക്കെട്ട് കൊ മധുരം കൊടുക്കണന്നുണ്ടെങ്കിൽ നമ്മള് പഞ്ചസാര ഇടുമ്പളല്ലേ പ്രശ്നോള്ളു
തിന്നണക്കൊണ്ടോ ആ അത് തന്നെ
ചെല കുട്ടികള് പറയണേക്ക രാഗേക്കും മ്മള് കഞ്ഞി കൊടുക്കണ ഉള്ളിചമ്മന്തില്ലേ അത് കൂട്ടിത്തിൻണ്ടായി
ആ ശരി
കുട്ടികൾടെ ഓരോ കുട്ടികക്കും ഓരോ ശീലം ഓരോ സ്
ആ അതെ
ചെറുതിന് ഭയങ്കര മ പിന്നെ രായേക്കുംവൽത് വേണ്ടല്ലോ തോനൊന്നും കഴിച്ചിട്ടില്ല അപ്പ പിന്നെ ഓൽക്ക് കാര്യായിട്ട് നസ്ടം ഓല് നസ്ടത്ത്ന്ന്ന്നെ ജീ ജീവിതം ഉണ്ടായിന്
ഉം എന്ത്
ആറു മാസം നാല് മാസം ഒക്കെ ആവുമ്പത്തേന് തൊടങ്ങും ആ രണ്ടും ആൺകുട്ടികള നാല് മാസം ഒക്കെ ആവുമ്പത്തേന് തൊടങ്ങും ഇതേപോലെ വിശന്നിട്ടുള്ള ഓരോരോ പൊരിച്ചിലുകള് അപ്പൊ പിന്നെ അപ്പൊ തന്നെ കൊടുക്കല് തൊടങ്ങും വൻ തീരെ കട്ടി പറ്റൂല്ലല്ലോ അപ്പൊ അത് എരുതിട്ട് നസ്ടം വാങ്ങി അങ്ങനെ കൊടുക്കും
ആ ആറാംമാസത്തില കൊടുക്കാൻ തൊടങ്ങിയെ
അപ്പൊ പിന്നെ ഇനിയിപ്പോ കൊറച്ചിങ്ങനെ രായെക്കൊയാലും പ്രശ്നോന്നില്ല ത് രാഗി ഒന്നുംത തൊടക്കത്തിൽ കൊടുക്കാൻ പറ്റാ അതൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്ക പിന്നെ അപ്പ അങ്ങട്ട് ശീലായി
ആ അങ്ങനെ ആട്ടെ ഹസ്ബൻറ് എന്തെയ്യണു
ഹസ്ബെന്റ് പൊറത്താണ് സൗദിയിലാണ്
ആ എന്റതും അവിടെ എന്റതും ചാൻസില് ദുബായില് മ് മറ്റേന്തോർ
അതെ ഞാൻ എന്താ വർക്കെയ്യണേച്ചാ ഹൗസ് വൈഫ്ന്ന് പറേണ്ടിവരും
ആ ആ അതെവടെയാ ഉം ഇവിടെയത് തന്നെ മ് പിന്നെ വീട്ടിലാര്
ഇവിടെ ങ്ങള് കു ട്ടുകുടുംബമാണ് ഞാന് അമ്മായിമ്മണ്ട് പിന്നെ മൂത്തച്ഛിന്റെ മൂത്തച്ഛനുണ്ട് ഓലെ മൂന്ന്കുട്ടിയ തുണ്ട്
ആഹ
ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് നിങ്ങക്കാരൊക്കെ ഇണ്ട് ഇല്ല പോയിട്ടില്ല
ഉം
ഇങ്ങക്കാരൊക്കെ ഇണ്ട്
അവിടെ ഒരു മൂത്തച്ഛന്ണ്ട് രണ്ട് നാത്തൂന്മാരുണ്ട്
ആഹ ഇവിടെ നാത്തൂന്മാരുണ്ട് ഓല് പിന്നെ ഇവിടെ ഇല്ലാത്തോണ്ട ഞാൻ പറ പത്ത് ക കല്യാണം കഴിച്ചിട്ടില്ലന്നോ ആഹ
കിട്ടിട്ടില്ല അവൾക്ക് വാണ്ട പറഞ്ഞ നടക്കണേ
ഏ
ഉം നാത്തുമാരത്തൊക്കെ കഴിഞ്ഞ് രണ്ടാക്കും രണ്ട് കുട്ടികളുണ്ട് മൂത്തോളത് ഒരു കുട്ടി മരിച്ച് അങ്ങനെ
ഓ എന്തുപറ്റിയതാപ്പോ കുട്ടിക്ക്
ആക്സിഡന്റായതാ
ഓ ആൺകുട്ടിയ
ആ ആൺകുട്ടിയ മരിച്ചേ ഇപ്പൊ ഒരു ആണ ആണും ഒരു പെണ്ണും പെണ്ണും വെലിയോക്ക് രണ്ടാമത്തോൽക്ക് രണ്ടാണ്
ആ കൊറേ കുട്ടികളൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ എടയിലൊക്കെ മരിച്ചൊക്കെ പോകു ഭയങ്കര സങ്കടല്ലേ
ഹ് മ് ആറു വയസ്സായപ്പോ ആ
ഓഹ് ആഹ്
ഇപ്പണ്ടെങ്കി പതിനഞ്ച് വയസ്സ് അങ്ങനൊക്കെ പറഞ്ഞിരിക്കു എല്ലാരും
ഉം അനെ ഓരോരോ വീതി ആണ്ന്ന് പറയാ
ഹേ അതെ
ഇബടെ ഇനിക്കുണ്ട് രണ്ട് നാത്തു ന്മാമാര് ഒരാക്ക് മൂന് കുട്ടിയാള് മറ്റേ നാത്തൂന് രണ്ടു നാത്തന്മാർക്കും മൂന്നു കുട്ടികള്
മ്മ് വല്യ കുട്ടിആ ളാ
ആ വല്യ നാത്തൂൻ്റെ വല്യ കുട്ടി ഡിഗ്രി സെക്കൻഡിയറ്പഠിക്കുന്നു ആൺകുട്ടി
ആ
പിന്നെ പെൺകുട്ടി ഒമ്പതാം ക്ലാസ്സില്
ഉം
അത് അഞ്ചാം ക്ലാസില് അങ്ങനെ ഓലത് മൂന്ന അങ്ങന മറ്റേ വലിയ നാത്തൂൻ്റെത് വലുത് പ്ലസ് ടുവിൽ പഠിക്കണെ പെൺകുട്ടി അതിൻ്റെ താഴെ ഉള്ളത് അഞ്ചാം ക്ലാസിൽ അതിൻ്റെ താഴുള്ളത് ഒന്നാം ക്ലാസിൽ
ആ വെരലില്ലേ
ആ വരും മദ്രസും സ്കൂളൊക്കെ ലീവ് ഉണ്ടാവുമ്പോ അങ്ങനെ വരും പ്പൊ ചെറിയ അളിയാക്ക വരുന്നുണ്ട് നാളെ ന്ന് അന്തിക്ക് പോന്നിട്ട് നാളെ രാവിലെ ഇവിടെത്തും
ആ ആ
ആ അപ്പൊ പിന്നെ ഓൽക്ക് സൽക്കാരം കാര്യങ്ങളൊക്കെ ആക്കരം ഇഞ്ഞിപ്പോ
ഉം മൂത്തച്ഛനൊക്കെ എന്താ വർക്ക്
മൂത്തച്ഛന് നാട്ടിതന്നെ ആള് ഫ പിന്നെ ഫാമും ഫാമിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവണ് പോത്തും അങ്ങനത്തെ സംഭവങ്ങളുംക്കെ ഫാമ് തുടങ്ങിയിട്ട് അങ്ങനെ ഒരു മൂന്നനാലാള് ഇങ്ങനെ ഒന്നിച്ചെടുത്ത്ങ്ങാണ്ട് അങ്ങനെ ചെയ്യാം
ആ ശരി മൂത്തച്ചി എന്ത് ചെയ്യന്നു
മൂത്തച്ചി ഹൗസ് വൈഫ് ആ
ഉം ന്നിട്ട് എവിടെ ആള് ഉറങ്ങാ
ആഹ ഉറങ്ങാ ഉറങ്ങൊന്നെല്ല ഇവിടെണ്ട് ഞങ്ങള പണികള് ക്കൊരിങ്ങി ഇങ്ങനെ വെറുതെ ഇരിക്കുംകൊറച്ച് സമയം അപ്പൊ ഇങ്ങനെ ഇതേപോലെആ രെങ്കിലും ഒക്കെ ഓല്ക്കും മൂന്ന് മക്കള്
ആഹ
പെണ്ണും രണ്ടാണും ഒരു പെണ്ണും ആ പെൺകുട്ടി ഒമ്പതാം ക്ലാസ്സിലാ ഓളാണ് വലുത് അവള് ഒമ്പതാം ക്ലാസ്സില് അയിന്റെ താഴെള്ളാഓന് അഞ്ചാം ക്ലാസ്സില് ഒരു മൂന്നാള് ഏകദേശം ഒപ്പാണ് പ്രെഗ്നന്റ് ആയിന്നത് മൂത്തച്ചിം രണ്ടു നാത്തന്മാരും അപ്പൊ ആ കുട്ടികൾ ഒരു റൈജ
ആ അതെ
നല് വയസായരാളുണ്ട്
ആഹ അങ്ങനെയൊക്കെ
ചിന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്തക്കെ ഓല് മൂന്നാളും പ്രഗ്നന്റ് ആണ് ചെറിയ നാത്തുവിനെ ആണ് മുന്ന മുന്നില് ആള് ക്ക് ഡേറ്റ്ക്കെ അടുത്ത സമയത്ത് ആണ് ഇന്നേ പെണ്ണ് കാണാൻ വര്ന്നേ
ആ ആ ശരിഇപ്പൊ എത്രായി കഴിഞ്ഞിട്ട്
പതിന്നൊന്ന് കൊല്ലായി
ആ അങ്ങനെയൊക്കെ നിങ്ങള് മൂത്തആള് എത്രടയിലാന്ന പറഞ്ഞെ എന്റെ കഴിഞ്ഞിട്ട് ഒന്നര വർഷ ആവണള്ളൂ
ആഹ അപ്പ ഇപ്പ അടുത്ത കഴിഞ്ഞിട്ടുള്ളല്ലോ അപ്പൊ എത്ര വരെ പഠി ച്ചോ
ഞാൻ പ്ലസ് ടു കഴഞ്ഞ് പിന്നെ ടി ടി സി ചേർന്നേന്
ടി ടി സ ഒക്കെ ആയിട്ട് പിന്നെ ജോലിക്ക അപ്പൊത്തിന് പ്രഗ്നന്റ് ഒക്കെ ആയാലോല്ലേ
ഇപ്പൊ കുട്ടിനെട്ട് ഇ ങ്ങന
ഇഞ്ഞ്അതൊക്കെ കഴിഞ്ഞിട്ട് നോക്ക ഉം അയിന് ഇനിയിപ്പോ കുട്ടികളൊക്കെ ഒന്ന് വലുതാ ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ
ആ അതന്നെ അങ്ങനെയൊക്കെ പോണ് ണ്ട് ഉ പിന്നെ വേറെന്തൊക്കെ
വേറെന്താ അങ്ങനെ പോണ് ഉമ്മ അമ്മവിടെ ഇല്ല ഇമ്മ ഇമ്മാന്റെ ഇമ്മണ്ട് ഇമ്മാന്റെ അടുത്ത്ക്ക് പോയതാ
ആഅതെ
ആ ആൾക്ക് തീരെ സുഖല്ലാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടെ
ആഹ ഉപ്പല്ലേ
ഇല്ല ഇപ്പ ഇല്ല ഇപ്പ മരിച്ചിട്ടിപ്പൊ നാലു വർഷായി
ഉമ്മ ഇ ണ്ട് ഉമ്മപ്പൊ ഇമ്മ ഇമ്മാന്റെവീട്ടിലാഅതണ്ട് ഞാനപ്പ എന്റെ വീട്ടിലാ
ആ
ഉം ഇമ്മാന്റെ വീട് വയനാടാ ഇമ്മാക്ക് ഒരു സർജറി പറഞ്ഞൊണ്ട് അങ്ങനെ പോയതാ ഇ പ്പൊ
അങ്ങനെ പോയതാപ്പൊ ആ അവിടെപ്പൊ നോക്കാന് ഇണ്ടാവ ആളുണ്ടാവരിക്കുംല്ലേ
ആ ഇണ്ടയ് ഉം ഉമ്മര ഉമ്മ ഇണ്ട് ഇപ്പല്ല പിന്നെ അ രുണ്ട് അ
ആഹ അത പിന്നെ സുഖാണല്ലോ
ഉം
അല്ല അപ്പൊ നിങ്ങക്ക് ചെറിയ കൂട്ടനായിട്ട് ഇവിടൊക്കെ നിന്നാലും ബുദ്ധിമുട്ടല്ലേ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോളെ നമുക്ക് ബുദ്ധി
ഉം അങ്ങനെ അതൊണ്ടന്നെ ഉമ്മച്ചി അങ്ങോട് പോയതിപ്പോ
ആ
പിന്നെ വേറെന്താ ഓപ്പറേഷൻ പറഞ്ഞതായിരുന്നു എന്നിട്ട് തിയേറ്ററ് ക എത്തിയപ്പ ചെന്ന് നോക്കുമ്പോ ബി പി കു കൂടിട്ടായി ക്യാൻസൽ ആയി അങ്ങനെ അപ്പ അടുത്ത കെട്ടി വേണം
ടെൻഷനായിയിട്ടുണ്ടാവും പെട്ടെന്നേ
ആ എന്താ പറ്റിയന്നറിയില്ല
ആ
അങ്ങനെ
പേടി കൂടി കഴിഞ്ഞാലും ബി പി ബി പി ഷൂട്ട് ചെയ്താ പിന്നെ അതൊന്നും നടക്ക ക്കൂല അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരല്ലേ അപ്പൊ പിന്നെ നടക്കൂലേ ഓപ്പറേഷനൊന്നും
കാനോ ഒന്നും മനസ്സിലൊന്നും ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞമ്മേച്ചി എന്തെ പറ്റിന്നറിയില്ല ബി പി കു കുറഞ്ഞിട്ടുല്ല ഇപ്പൊ ഒരാഴ്ച ഗുളിക കുടിക്കാൻ പറഞ്ഞക്കുവാ ബീപ്പിടെ എന്നിട്ടും കുറ കുറവില്ലന്ന പറയുന്നപ്പോ ഇന്ന് ചെക്ക് ചെയ്തപ്പോ
തൈറോടൊന്നുംപ്പോ അങ്ങനെ എല്ലാർക്കും ഇല്ലാത്തന്നൊല്ല അപ്പോ എല്ലാർക്കും കേൾക്കണന്ന തന്നെയാണ തൈറോയ്ഡ് അയിന്റെ ഓപ്പറേഷൻ ഒക്കെ ചെറിയ ആൾക്കാർക്ക് വരെ ഇപ്പ അയിന്റെ ഇണ്ട്
ആ
പിന്നെ ചെറിയ ആൾക്കാർക്ക് വരെയുണ്ടന്നറിയ ഹോർമോണിൻ്റെതല്ലേ
ആ അതെ
പിന്നെ വേറെന്താ വേറെ കൊഴപ്പൊന്നുല്ല എന്നാല് ഇങ്ങനെ ഫ്രീ ആവുമ്പോ വിളിക്ക്
ആ ആയിക്കോട്ടെ എന്നാ ശരി
ആ എന്നാ ശരി ആ